ഹലോ കേക്കുന്നുണ്ടോ? ആഹ് ആഹ് ആഹ് എവിടാ എവടാ
തുഖാണോ?
ഹലോ ബ്രോ എന്തോ?
സുഖാണോ?
ആഹ് സുഖാ സുഖാ സുഖാണ്
ബ്രോ ന് താല്പര്യം എന്തൊക്കെയാ? ആഹ് ഫുഡോക്കെ കഴ്ച്ച്ന്. ബ്രോക്ക് താല്പര്യം എന്തൊക്കേണ്?
എനിക്ക് എനിക്ക് താല്പര്യം ഉള്ളത് എനിക്ക് ഫോണിനെ കുറിച്ചൊക്കെ നോക്കാൻ ഭയങ്കര ഇന്റർസ്റ്റ് ഒക്കെയാ. ഓരോ ഫോണെ ആഹ് ഓരോ മോഡൽ എറങ്ങുമ്പോ അതിനെ കുറിച്ച് അതൊക്കെ ആന്നാന്നാണ് റോഡോ ഇല്ല ഇതാ ഫോൺ ഏതാ?
എന്റെ ഓപ്പോ റെനോ സിക്സ് എന്ന് പറഞ്ഞ ഫോണാ
ആഹ് അത് മറ്റാ ആഹ് ആഹ് അത് കൊറച്ചായില്ലേ എറങ്ങീട്ട്
ആഹ് കൊറച്ചായി കൊറച്ചായി ആഹ് കഴിഞ്ഞു കഴിഞ്ഞ്
ആഹ് ആഹ് അതിന്റെ ഡിസ്പ്ലേ ഒക്കെയോ?
ഡിസ്പ്ലേക്ക അമോൾഡാ ഫിംഗർ പ്രിന്റ് ഒക്കെ ഒണ്ട് ആഹ് പിന്നെ അതോ എന്തുവാ ആൻഡ്രോയ്ഡ് മാത്രേ നോക്കുന്നതോ ഫോൺ കടയാണോ എന്തുവാ
കൂടുതലും ഐഫോണിന്റെ ഇതൊക്കെയാ നോക്കുന്നെ
ഐഫോണാല്ലേ കൂടുതലും നോക്
ആഹ് ആഹ് ഹാ ആൻഡ്രോയിഡ് നോക്കത്തില്ല അത്ശേ ആൻഡ്രോയിഡ് നോക്കാറുണ്ട്
ഒണ്ടല്ലേ
ആഹ് ആഹ് ആഹ്
എനിക്ക് കൂടുതൽ ആൻഡ്രോയിഡിനോടാ ഇഷ്ടം എനിക്കത്ര ഐ ഫോണോടിനോട് അത്ര താല്പര്യം
അതെന്താ നല്ലതാ
അല്ല എനിക്ക് അല്ലല്ല അതുകൊണ്ടല്ല എനിക്ക് ഐഫോണിലുള്ള ഐഫോൺ സിസ്റ്റം ഒന്നും അത്ര ഇഷ്ടല്ല മറ്റെ ഡെവപ്പ ഡെവലപ്പർ ആയിട്ടും അല്ലെ ഡെവലപ്പർ ആയിട്ട് ഐഫോണിന്റെ ആക്കിയ റെഡി അതുകൊണ്ടെക്കെ കുറച്ച് കൂടെ നമുക്ക് ചെയ്യാനൊരു ബുദ്ധിമുട്ടാണ് മനസ്സിലായില്ലേ ഒരു നല്ല കമ്പനിയായിട്ട് ഒരു വെൽക്കമിങ് കമ്പനി ആയിട്ട് തോന്നത്തില്ല ആപ്പിളെ
ആഹ് ആഹ്
പക്ഷേ ആൻഡ്രോയിഡ് ആഡ്രോയിഡ് ഭയങ്കര ആഹ് ആൻഡ്രോയിഡ് ഭയങ്കര ഓപ്പണ എല്ലാ ഓപ്പൺസ് വലിയ എക്സ്പെൻസ് ആയോണ്ടെ ഭയങ്കര ആഹ് നമുക്ക്
നമുക്ക് എടുക്കുമ്പോഴേ ആൻഡ്രോയ്ഡ് പക്ഷെ മനസ്സിലാകുവാണാ
അല്ലല്ല ആൻഡ്രോയിഡ് നമുക്ക് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ഉണ്ട് സ്വന്തവായിട്ട് എന്തേലും ചെയ്യാനെ ഐഫോണിൽ അതില്ല
ഓ അതാ പറഞ്ഞെ ഐഫോണിലെ സെക്യൂരിറ്റി ഒക്കെയാ
സെക്യൂരിറ്റി അല്ല സെക്യൂരിറ്റിന്ന് പറഞ്ഞിട്ട് അവരിപ്പം ലൈക് ചിറക് മുറിച്ചിട്ട് പറക്കണ്ടതെന്ന് പറയുന്ന പോല സെക്യൂരിറ്റി അല്ലല്ലോ എക്സ്പ്ലോ എക്സ്പ്ലോർ ചെയ്യണ്ടേ നമുക്ക് മാക്സിമം ഡൈവേഴ്സിറ്റി ആയിട്ട് എല്ലാ സ്ഥലത്തുന്നും എന്തുവേണ്ടി ചെയ്യണ്ടേ നമുക്ക്
ആൻഡ്രോയിഡില് ഒരുപാട് സാധനം പോസിബിൾ ആണ് പക്ഷെ ഐഫോണിൽ അതി ഐഫോണും സാധാ യൂസർ ഫോൺ ചെയ്യാനും ക്യാമറ ക്വാളിറ്റി അങ്ങനൊക്കെ വെച്ച് നോക്കുമ്പോ അടിപൊളി തന്നെയാണ് ചില ഡെവലപ്പറിന്റാത്ത് എനിക്ക് എന്റത് അതിൽ ചേരത്തില്ല എനിക്ക്
ആണല്ലേ ആഹ് ആഹ് ആഹ് ഹലോ ഹലോ ഇപ്പഴൊക്കെയ ഇപ്പ ആൻഡ്രോയിഡയില്ലേ പ്ലാനൊന്നുമില്ലേ ഒരു ഐഫോൺ എടുക്കാൻ
ഇല്ലില്ല പ്ലാൻ ഒന്നുമില്ല എനിക്ക് ഇച്ച ഒരു പവർഫുള്ള് ഒരാൻഡ്രോയ്‌ഡ് എടുക്കാൻ എന്നുള്ള ശ്രാമൊക്കെ ഉള്ള വച്ചൊരു പവർ ഫുൾ ആൻഡ്രോയ്‌ഡ് എടുക്കാന പ്ലാൻ ഐഫോണിന്റെ ക്യാമറ ക്യാമറ ക്വാളിറ്റിക്ക് നല്ലതാണ് ക്യാമറ കാളിറ്റി വെച്ചത് ഭയങ്കര നല്ലതാണ് അതിനൊക്കെ എടുത്ത ആൾക്കാര് നല്ല തന്നെ ആയിരിക്കും
ആഹ് ആഹ് ആഹ് ഇപ്പൊ മറ്റെ ആൻഡ്രോയിഡ് ഇപ്പൊ വലിയ സീനൊന്നും ഇല്ല ഇപ്പ
ഉം ഇപ്പ ഓപ്പോ തന്നെ ആണ് ഫൈവ് എക്സ് ണയണ് എന്നൊക്കെ പറഞ്ഞിരുന്നു അല്ല ഓപ്പോ ഫൈവ് എക്സ് അത് നല്ല
ആഹ് അത് ആഹ് ഞാൻ കേട് ട്ട് ആഹ് ഞാൻ കണ്ട കണ്ടാര്ന്ന് അത് കുഴപ്പൊല്ല കൊള്ളാം വീഡിയോ അടിപൊളിയ അയിന്റെ
ആഹ് പക്ഷേന്റെ വെല ഭയങ്കര കൂടുതല ഐഫോണിനെക്കായ് വച്ച് നോക്കുമ്പൊ ബേഫ് മോ ബേഫ് ആഹ് ഒന്ന് ഇരുപതെങ്ങാണ്ടാ ബീഫ് മോഡൽ അല്ല
ഓഹ് ഒന്ന് ഇരുപതായിരുന്നോ ബെയ്ഫോ
ആഹ് ഫൈവ് എക്സ് സാദാ ഫൈവ് പ്രോയ്ക്ക് പിന്നെയും വെല ആയിരുന്നു കൊള്ളാം സാനം കൊള്ളാം ഇല്ലെ അതൊന്നും എടുക്കുന്നില്ല ഇല്ല ഇല്ല അതെടുക്കുന്നില്ല ഞാൻഎടുക്കുന്നെ വൺ പ്ലസ് അല്ലെ വൺ പ്ലസ് ആ ലവൺ ലവണല്ല തേട്ടീൻ ആന്നോ അല്ലെ ഫോർട്ടീൻ സംതിങ് നോക്കത്തില്ലേ
ഓ മറ്റേ ഐക്യുവിന്റെ നല്ല ഇതാണ് നല്ല ഫോണ് ഒക്കെ ഉണ്ട് മ
ആ ഐക്യുന്റെ നല്ല ഫോണുകളൊക്കെ ഉണ്ട്. എന്കി ക്യാമറ ഇച്ചിരൂടെ ഇഷ്ടപ്പെട്ടതൊക്കെ വൺ പ്ലസ് ന്റെ ക്യാമറ എനിക്ക് ഇഷ്ടപെട്ടു. അത്‌ ആയിട്ട് കൊളാബ് ചെയ്തിട്ടുണ്ടാർന്നു കാസൽപേട്ട അല്ല ലെൻ സൈട്ട്
ഏതാ ഏതാ
ഈ ഓപ്പോ ഫൈവ് എക്സ് ഉണ്ടല്ലോ ആ ഒരു ഹസിൽ ആയിട്ട് കൊളാബ് ചെയ്തിട്ടുണ്ട് ഈ വൺ പ്ലസ്സ് ടെൻ തൊട്ട് ടെൻ ലവൻ ട്വൽ തേർട്ടിൻ അവയെ ല്ലാം ക്യാമറ ഉപയോഗിക്കുന്നെ ഹാസ് കൊളാബ് ചെയ്തിട്ടുണ്ട് ആ അപ്പൊ ഞാൻ മിക്കയാവാറും ഒ ഈ വൺ പ്ലസ് എടുക്കുന്നുണ്ടങ്കിൽ അല്ലെ പിന്നെ മറ്റേ ഒരു എസ് ട്വന്റി എഹ്
അല്ല ബ്രോ ഇപ്പൊ ക്യാം ഫോട്ടോ എടുക്കുക ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്ന ഇതാ എഡിറ്റിംഗ ഒക്കെയാ
എഡിറ്റിങ്ങ് വേണ്ടിയല്ല ഞാൻ ചുമ്മാ എഡിറ്റിങ്ങ് ഫോക്കസ് ഒന്നുംല്ല ഞാൻ അല്ലാത്ത വേറെ ഗെയിം ഒക്കെ കളിക്കും അപ്പൊ ഗെയിം ഡെവലപ്പ് ഫോക്കസ് ചെയ്യുന്നെങ്കിലേ ഒള്ളു ഞാൻ എഡിറ്റിംങ്ങ് ഒന്നും ഇപ്പം എനിക്ക് ഫോക്കസ് ഇല്ല
ഓ അങ്ങനത്തെ ഒരു അവസ്ഥക്കെല്ലേ ആഹാ
ആഹ അങ്ങനത്തെ ഒരു അതിലാ പിന്നെ ഫോൺ ഫോട്ടോ അല്ലാതെ എനിക്ക് ഫോട്ടോസിന് താല്പര്യം ഉണ്ടായിട്ട് ആ രീതിയിൽ പറഞ്ഞ പിന്നെഈ വൺപ്ലസ് ഫോൺ നല്ല റാം ഉണ്ട് അത്യാവശ്യമെ അപ്പ എനിക്ക് ടെസ്റ്റ് ചെയ്യാനും എൻ്റെന്തേലൊക്കെ പ്രോടക്റ്റ് ടെസ്റ്റ് ചെയ്യാനും നൈസ് ആയിരിക്കും
ആഹ് ആഹ് ഓ ഓ അങ്ങനെ അങ്ങനെ ആഹഹ ആഹ ഇപ്പൊ എന്തായാലും ഇപ്പൊ കൊറയൊക്കെ കൊറേ ഫോൺ എറങ്ങുന്നുണ്ട് മറ്റേ പക്ഷെ ഐക്യുവിന്റെ വലിയ സീനൊന്നുമില്ല മറ്റേ ഐക്യവും വിവോ ഒന്നല്ലേ
ഫോ ആ അല്ല വിവോന്റെ ഫോൺസ് ഉള്ള വിവോന്റെ പേഡ് കമ്പനിയ ഐ ക്യു ന്റെ
ആഹ അതാ സെയിം മോഡൽ വേറെ വേറെ പേരാക്കിയിട്ട് ഇറക്കുന്ന ആയിരിക്കും വിവോക്കെ
ആഹ
ആ അപ്പൊ അത് ആഹ അത് അടിപൊളിയാ വലിയ ഞാനിപ്പം
അടിപൊളി
ആഹ ഞാൻ ഐക്യൂ ഐക്യൂ ഉപയോഗിക്കുന്ന ഐക്യൂ
ഐക്യു ഓ ഓഓ
ആഹ അതിപ്പൊ ഇറക്കി ഞാൻ എടുത്തപ്പോ ഒരു എടുത്തപ്പോ നാപ്പത്തൊമ്പതായായിരുന്നു. അത് അടിപൊളിയാ നല്ല നല്ല ഇപ്പൊ അടിപൊളിയ ഇപ്പൊ എടുത്തിട്ട് ഒരു വർഷമായി സിനൊന്നുല്ല
ഓ ആണല്ലേ ഐ ക്യൂ സെറ്റാണ് കേട്ട
ട്ടും ഉപയോഗിക്ക ആ ഐ
ഐ ക്യു ന്റെ ഏതാര്ന്ന് മോഡൽ ഏതാരുന്ന്
ഐക്യൂ ഇലവൺ ഇലവൺ
ഐ ക്യൂ ലെവൺ അല്ലേ
ആഹ പിന്നെ എന്റെ കയ്യിൽ ഒരു ഞാൻ പഴയ ഉപയോഗിച്ചിണെ ഒരു വിവോ ഐ ലോണ അപ്പൊ അപ്പോഴ്‌ വിവോ ഒക്കെ ഞാൻ എടു ത്തിട്ട് ഇപ്പ അഞ്ചു വർഷം ആയി അതാ ഞാൻ ഇപ്പൊ എടുത്തിട്ട് ഞാൻ പത്തില് പത്തി പഠിക്കുമ്പോ എടുത്തയാ പണ്ട്
ആണല്ലേ?
ആ അപ്പൊ അന്ന് എടുത്ത ഫോണായി പക്ഷെ ഇപ്പോഴും അത് ഒരു സീനൊന്നുല്ല ഗെയിം ഒന്നും ഗെയിമൊക്കെ കളിക്കാൻ പാടാ പക്ഷെ വല്യ സീനൊണൊന്നുല്ല ഇപ്പോളും നല്ല അടിപൊളിയായിട്ട്. ഓടും ഗൈം കളിച്ചാലും അങ്ങനെ വല്യ ആങ്ങൊന്നുല്ല കൊള്ള കൊറേ ആ അതെ അതുകൊണ്ട് വിവോടുത്ത ഒരു ഇതുണ്ട് ട്രസ്റ്റ് ഉണ്ട് അങ്ങനെ ഞാൻ ഇപ്പം ഐക്ക ഐക്കോ എടുത്താനാ
ആണല്ലേ ഐക്യന വേണ്ട അങ്ങനെയ ക്യാമറക്കെ അടിപൊളിയാണോ ക്യാമറയക്കെ?
ആ ഐക്യൂ ഇല്ലണ്ട് ക്യാമറ ക്യാമറ വല്യ സീനില്ല. കൊള്ളാം മറ്റെ ഐഫോ ആഹ് അടിപൊളി ചെല ചെല ക്ലിക്ക്ക്കെ അടി നല്ല അടിപൊളിയാണ്.
ആണല്ലേ
ആഹഹ
ഉം ഞാൻ അയച്ചു അയക്ക് നല്ല പ്രോസസറൊക്കെ നല്ല പവർഫുൾ ഫോൺക്കെ അയ്കു
ആഹാ ആണാണാണ് ആഹ പക്ഷേ ഇപ്പൊ അയി ആഹ ആഹ് പക്ഷെ ഇപ്പൊ ഞാൻ ന്യൂസ് കേട്ടന്ന് വച്ചാ ഐക്യൻ്റെ വേണ്ടി ഒരു മാർക്കറ്റ്. പഴ പോല കിട്ടുന്നില്ലെന്നാ കേട്ടെ എനിക്കറിയ
ആ ഞാനും കേട്ടായിരന് ഇപ്പം പിന്നെ. മാത്രല്ല ഓപ്പോ ഫൈൻ്റ് എക്സ്ടേർ ല്ലേ അപ്പ നേരത്തെ പറഞ്ഞ ഫോൺ
ഓപ്പോ?
ഓപ്പോന്റെ ഫൈൻഡെക്സ് ൻ എന്ന് പറഞ്ഞ ഫോണില്ലേ ആ അതാണ് മറ്റേ ആ അല്ല ല്ല ആ ആ സാധനം അയ്ന്റെ ഡിസ്പ്ലേഒക്കെഅടിപൊളിയാ മറ്റേ ആ ആറായിരം നിറ്റ്സ് വരെ ബ്രൈനസ് പോകും നമ്മൾ റീൽ കണ്ടായിരുന്നു ബ്രോ ആറായിരം നിറ്റ്സ് വരെ പോവും പോകവും
കറവ കറുവ അവോൾഡ് അല്ലേ?
ആഹ് കറ്‌വ അമൗണ്ട് ആണ്ന്ന് തോന്നുന്നു പക്ഷേ കറവാനിക്കി ഉറപ്പില്ല പക്ഷെ അമൗണ്ട് തന്നെയ സൂപ്പർ എമൗണ്ട് അത ഭയര അടിപൊളി ഡിസ്പ്ല ആ ഇത് ബ്രറ്റ്നസ്സ് ഭയങ്കര ആറായിരം നിറ്റ് സ ഫുൾ ഡിസ്പ്ലേ ൾ മൊത്തം കണ്ടക്കാം
അല്ല ഇപ്പൊ എനിക്ക് തോന്നില്ല ഒന്നേ ഇരുപതിനൊക്കെ കിട്ടല്ലേ ഇപ്പ ആ ആൾക്കാര് ഒന്നേ ഇരുപതിനൊക്കെ കിട്ടാലും ആൾക്കാർ എനിക്ക് തന്ന ഇപ്പൊ ഐഫോണിന്റെ ബേസ് മോഡൽ ഇപ്പൊ സെവന്റീ തന്നെ ഇപ്പൊ ആ മറ്റേ പ്രോ വേരിയന്റിന്റെ ഡിസ്പ്ലേ തന്നെയാണ് ഈ സെവൻ്റീൻ തന്നെ കൊടുത്തേക്കുന്നത്
ആ ടൈപ്പ് ഒരു യൂസർ ആയിരിക്കുമല്ലേ ഇപ്പൾ ഇച്ച അറിയൻ അറിയുന്ന ആൾക്കാർ ഇതെടുക്കും
ആ അല്ല ആ പ്രൈസ് വെച്ച് നോക്കുമ്പോഴേ
പൈസ വച്ചു നോക്കുമ്പോൾ ഇതല്ലേ ബെറ്റ ബെറ്റർ
എന്തോ
ഫൈൻ്റക്സേൺ തന്നെ ച്ചുടെ ബെറ്റർ പ്രീമിയം ടൈപ്പായിട്ട് ഇരിക്കയാണ്
അല്ല അത് ഒന്ന് ഇരുപതല്ലേ ഒന്ന് ഇരുപതിനൊക്കെ ആവുമ്പോ
ആ അ അത് അവരുടെ ഒരു പ്രീമിയം സെഗ്മെന്റ് അല്ലേ ബ്രോ അപ്പം അവര് അങ്ങനെയ പ്രൈസ് ചെയ്യുന്നത് അ ഡിസ്പ്ലേ ഒക്കെ ഭയങ്കര അടിപൊളിയ വൺറ്റ്വലൊക്കെ കുറയും ഭയങ്കര വൺ ഏയ്റ്റെന്ന് എന്ന് വെച്ചാൽ ഭയങ്കര കുറവാ മൊത്തം ഇരുട്ടിപ്പോയാലും കാണാൻ പറ്റുള്ളൂ
അപ്പ അങ്ങനെ
അത് മാത്രമല്ലഈ അഡാപ്റ്റീവ് റിഫ്രഷ് എന്നൊക്കെ പറഞ്ഞ സെറ്റപ്പണ്ടല്ലോ
ഓ ഓ ഐഫോണില് ആ ഐഫോ ഐഫോണിന്ന് ഐഫോൺ ഇപ്പഴല്ലേ വൺ ഫോർട്ടി ഫോർ ആയേ
വൺ ഫോർട്ടി ഫോർ എക്സ്ണ്ടോ ഐഫോണിനു
ആ അങ്ങനെ ഐഫോൺ ഇപ്പണ്ട് സെവൻ്റീൻ ഇറങ്ങിയ തൊട്ട് ആ മോഡലിനൊക്കെ ഉണ്ട് വൺ ഫോർട്ടി ഫോറ ആ ആഹ ഉണ്ട്ണ്ട് ആഹ അൽ ആ വൺ ഫോർട്ടി ഫോർ ആയിരുന്നോ അതോ വൺ ട്വന്റി ആയിരുന്നോ വൺ ട്വൻറ്റിയാ തോന്നുന്നത് വൺ ട്വൻറ്റിയാണ് ആ വൺ ട്വൻറ്റിയ ആ ആ
ആഹ് വൺ ട്വന്റി വൺട്വൻ്റി നമ്മളെ ഇരുപതിനായിരത്തിന്റെ മിക്ക ആൻഡ്രോയ്ഡ് ഫോൺസിലും ഉണ്ടല്ലോ രണ്ട് വർഷായിട്ട് രണ്ട് മൂന്ന് വർഷായിട്ട്
ആഹ് ആ.
അത് മാത്രമല്ല ചാർജൊക്കെ നിക്ക് ഇപ്പഴത്തെ ഐഫോൺ ഒക്കെ ചാർജ്
ചാ ആഹ് ചാർജിന്റെ അതാ ചാർജിന്റെ കാര്യം ഒരു വലിയൊര് ഇതാ ചാർജും ആഹ്
അല്ല ഈ പ്രോ പ്രോ വേര്യൻസ് ചാർജ് നിക്കുന്നുണ്ട് ആക്ച്വലി പ്രോവേരിയൻസെ. പുതിയ പ്രോ വേരിയൻസ് സാധാ സാധാ നമ്മള് യൂസ് ചെയ്യുമ്പം ചാർജ് നിക്കും. ക്യാമറ ഒക്കെ ഫുള്ള ഈ എയ്റ്റ് കെ ഒക്കെടുമ്പഴി ഇഷ്യൂ ആവുന്നത്.
ആഹ് ആന്നാന്നാന്ന് ബാറ്ററി ആഹ് എം എ എച് ഇപ്പൊ കൂട്ടുന്നുണ്ട് ഇനി ഇനി ഇനി എന്തായാലും ഇത് എറക്കുന്നില്ലെന്നാ പറഞ്ഞെ നമ്മുടെ നയ് നയ് നയന്റിനെ നയൻൻ്റീൻ എടുക്കുന്ന ഇറക്കുന്നില്ല അപ്പം. ഇപ്പം ആപ് ട്ടു ആഹ് ഏയ്‌റ്റീൻ ചെ ആഹ് എയ്റ്റീനും കൂടെ എറങ്ങിയിട്ട് എയ്റ്റീന്റെ പ്രോയാ പിന്നെ ഇതാക്കുന്നെ. പിന്നെ സ്കെയ്ൽ ആഹ് ആഹ് ശരി ശരി നോക്കി പറ ആഹ് ശരി